ഹലോ
ഉം
ഹലോ എന്താ സുഖ സുഖല്ലേ
ആ ഹ് പിന്നെ പിന്നെ ചായ കുട്ടിച്ചോ
ആഹ് ചായ എങ്ങനെ കുടിച്ച് മഴക്കാണല്ലോ അപ്പൊ ഞാൻ നിക്ക ഒന്
ആഹ്
പുറത്തു പോയിട്ടേ നമ്മളെ ഇവിടെ അടുത്ത് നമ്മളെ സുഹൃത്തിന്റെ ഒരു കട വന്നിട്ടുണ്ട് നമ്മടെ ഒരു ബിരിയാണിയുടെ കട
ഓ ഓ
ഉം അവിടെ പോയാല് നമ്മുക്ക് ഒരു എൺമ്പത് റുപ്പ്യക്ക് നഞമക്ക് ഫുള്ളായിട്ട് ഇപ്പൊ അത് തുടങ്ങാണ് അതിന്റെ ഉദ്ഘാടനം ഇപ്പ നമ്മളന്ന് കഴിഞ്ഞിട്ടുള്ളു നമ്മുടെ സുഹൃത്തിന്റെ സ്വന്തം കടയാണ് ഏഹ് അപ്പ അത് അതിന്റെ ഉദ്ഘാടന ദിവസം ആവുന്ന കൊണ്ട് തന്നെ നമ്മള് അവിടെ ഒരു ഓഫർവെച്ചിട്ടുണ്ടതി അപ്പൊ വരുന്ന ആൾക്കാർക്ക് ഇന്ന് വരുന്ന ആൾക്കാർക്ക് ഏഹ് നമുക്ക് അതിന്റെ പൗ ഉതി വില കൊടുത്താ മതിയന്നില്ലേ ഏഹ് ഒരു രീതിയില് ആഹ് ഇന്ന് ഒരു ചെറിയ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് ആ ഹ് ബഹു
എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ചെമ്മി ഞങ്ങളെ വീട്ടിൽ ചെമ്മിൻ ബിരിയാണി ആയിരുന്നു
ആഹ് ചെമ്മീൻ ബിരിയാണിയാണ് അത് അടിപൊളിയ ആണല്ലോ അല്ലെ ഈ ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് വെക്കല്
ചെമ്മീൻ ബിരിയാണി ഒല് അറിയ നമുക്ക് കഴിക്കാൻ മാത്രല്ലേ അറിയൂ ഉമ്മമാരൊക്കെ വെക്കും നമ്മള് കഴിക്കും
ആഹ്
ഡ്രെസ്സില് എന്താ മീഡിയലലുള്ളത് നമ്മുടെ കേരളത്തില് വെച്ച് നോക്കുകയാണുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫുഡുകൾ ബിരിയാണി കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്കറിയാം ലെ
ആഹ്.
പ്രത്യേകിച്ച് മലബാറെരിയയിലുള്ള ബിരിയാണികളുടെ രസവും രുചിയു മുള്ളത് വ്യത്യസ്ത എല്ലാ എല്ലാ സ്ഥലത്തുന്നും വ്യത്യസ്തമായിട്ടാണ് ഇബട്ത്തെ മലബാറ്ഭാഗത്തുള്ള ബിരിയാണികളുടെ രുചിയുള്ളത്.
ആഹ്, അതങ്ങനെയാണ്. ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്തും ഓരോ തരം ബി രിയാണികളാണ് ഇള്ളത്.
അതെ, അതെ മലബാറില് പ്ര പ്രത്യേകിച്ചോക്കാണെങ്കില് മലബാറ് ദം ബിരിയാണികളില് ഒരു മൊത്തത്തില് അത് ഇന്ത്യ വേറൊരു കേരളത്തിൽ മാത്രമല്ല അതിന്റൊരു ഇത് ഇത് പബ്ലിസിറ്റി പറഞ്ഞാല് നമ്മള് പൊ പൊറത്തുള്ള രാജ്യങ്ങളില് വരെ മലയാളി ഹോട്ടലുകള് ഹോട്ടലുകള് തൊടങ്ങിട്ട് അതി അയില് മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാവുമ്പോൾ അയിന്റെ ഒരുപാട് ഫാ ആരാധകരായി ഈ ഭാകത്തുള്ള ഒരുപാട് പൊറം രാജ്യത്തുള്ള ആൾക്കാര് നമുക്ക് അറിയല്ലേ
ആഹ്, ആഹ് അങ്ങനെണ്ട്. പിന്നെ ആഹ് ഞാൻ എന്നിട്ട് അവിടെ പോയിട്ട് നമ്മളെ കൂട്ടാരന്റെ കടയിൽ പോയിട്ട് എന്നിട്ട് പൊന്ന് പൊന്ന്, പൊന്ന് നല്ലൊന്ന് നമ്മക്കയില് ഒപ്പം എന്തും കിട്ടും നമ്മുടെ ഈ ഇത്ണ്ടല്ലോ എന്താ പറയാ നമ്മളെ ഒര് ചിക്കൻ ചില്ലി. ഏഹ് അതും അയിന്റെപ്പം ഇന്ന് ഉദ്ഘാടന ദിവസാവുന്നൊണ്ട് അതും കിട്ട്ന്ണ്ട്. ഏഹ്, അപ്പം പിന്നെ നല്ല അടിച്ചു മാറി ഇപ്പ വന്ന് കടക്കാ ഒരു സോഡെയെക്കകുടിച്ചുവല്ലെ മലയാളികൾക്കെന്നും- പ്രിയപ്പെട്ട ഇങ്ങള് പറഞ്ഞമാതിരി തന്നെ പ്രിയം പറഞ്ഞിട്ടൊരു സാനാണ്. അതിപ്പം ഇഞ്ഞ സ്ഥലംന്നില്ല ഓരോ സ്ഥലത്ത് പോവുമ്പോ അയിനനുസരിച്ച്ള്ള ബിരിയാണികളുടെ പേരിങ്ങനെ മാറും. ഏഹ്
ഹ്മ്മ്
അങ്ങനെ, തലശ്ശേരി പോയാല് തലശ്ശേരി ബിരിയാണി. മലപ്പുറത്ത് മലപ്പുറം ദം ബിരിയാണി. ഇന്നിപ്പോ പാലക്കാട് വന്നാല് അവിടെ കായ ബിരിയണി-
ആഹ് അതെ അതെ ല്ലേ സ്ഥല്ത്ത് അതിൻ്റെതായി- ത്തില്ലോരോ തനതായ രുചികളും ണ്ട് ഉളർത്തുന്ന ഓരോ രീതിയിലുള്ള ഫു ഫുഡിന് സംസ്കാരിക്കണ്ടല്ലേ-
ആഹ് ഓരോ രീതിയിലുള്ള ഫുഡോള് അന്നെ നമ്മക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോ ഫുഡോള് നമ്മുടെ ടൂറിന്റെ ക്കെ ഒരു നല്ല ഒരു ഉദ്ദേശം തന്നെ മാറിയിരി ക്ക്‌ണത് എന്താച്ചാല് അത് ഞമ്മള് ടൂറ് മൊതലാക്കാന്ന്ള്ള അതിലുപരി പ്പെന്താണ് ഇപ്പൊരു സെലത്ത് പോയാല് ആഹ് സെലത്തെ രുചികള് കഴിക്ക അങ്ങനെക്കെണല്ലോ
അതെ അതെ അതെ അതെ
ആഹ് തലശ്ശേരി പോയാല് തലശ്ശേരി പോണ ആൾക്കാര് എന്തായാലും അവിട്ത്തെ ഒരു ദംബിരിയാണി നമ്മള് എന്തായാലും കഴിച്ചിരിക്കും ലെ
അതെ അതെ അതെ
ഇങ്ങള് ഇത് തലശ്ശേരി ബിരിയാണി കഴിച്ച്ക്ക്ണോ?
ഓഹ് കയിച്ചു കയിച്ചു കയിച്ചു
ആഹ് എന്നാണ് കയിച്ചെ?
ആഹ് അത് ഞമ്മള് കഴിഞ്ഞോല്ലം തൃശ്ശൂർ ഭാഗത്തേക്കെന്തൊ ആവശ്യത്തിന് പോയപ്പളെ ഔട്ന്നങ്ങനെ കഴിച്ചെതെരം
ആഹ്
എന്നാലും ഇൻക്ക് പറയാന്ള്ളെ ഹൈദരാബാദ് ബിരിയാണി അതുപോൽത്തെ ഒരുപാട് ബിരിയാണികൾ ബിരിയാണികള്ണ്ട്ണ്ടെങ്കിലും പക്ഷേ അത് അമ്മള് കേരളത്തില് കേരളത്തിലേക്ക് എ എത്തുമ്പോൾ ആ ബിരിയാണിന്റെ ടെസ്റ്റ് ഒന്നും കൂടെ കൂടണല്ലേ രുചി
ആഹ് അതാണ് നമ്മള് ആഹ് ഇപ്പോ ഞമ്മളെ ഹൈദരാബാദ് ബിരിയാണി പർഞ്ഞിട്ട് ഇപ്പോ ഞമ്മളെ കേരള തട്ട്കടയില് വെക്കുമ്പോ അയിന് വേറൊരു രുചിയാ ഏഹ് ഇങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആഹ്
നമ്മളെ ഈ ഒരു ഏരിയെ മലബാർ ഏരിയ പ്രത്യേകിച്ചോരു കല്യാണ ബിരിയാണി പർഞ്ഞിട്ടൊരു സംഭവം വേറെ മൊത്തത്തിലൊരു പബ്ലിസിറ്റി കിട്ടുന്ന ഒരു സാധനാണ്ല്ലേ
ഉം
ഉം
ആഹ്‌ ആഹ്‌ അങ്ങനെ നമ്മളെ ഇപ്പോ കല്യാണംന്ന് പർഞ്ഞാല് ഇപ്പോ നമ്മള്പ്പോ ഇപ്പത്തെ കാൽത്ത് മന്തിടെ ഒര് ഏഹ്‌ കടന്നുവരവോട് കൂടിയിട്ടെയി എല്ലാ നാട്ട്കൂടി എന്തായി മന്തി. മന്തി വളരെ വിപുലായിട്ട് എല്ലാരും ഉപയോഗിക്കലെടുത്തി ല്ലെ നിങ്ങളവ്ടെ കല്യാണത്തിന് മന്തിയന്നെയല്ലേ ഉണ്ടാവല്.
ആഹ്‌ ഇവ്ടെ ഇന്റെവ്ടെങ്കിൽ മന്തി മാത്രം ഉണ്ടാവുല്ല രണ്ട് റൈസ് എന്താ രണ്ട് റൈസ് എന്തായാലും ഉണ്ടാവും. ഉം മന്തിന്റെ ഒപ്പം ബിരിയാണി ഉണ്ടാവും അങ്ങനെ നിലക്കാണ് ഇപ്പോ നിലവിൽ ഞാൻ പോയടത്തൊക്കെ കണ്ടിട്ട്ള്ളത്.
ആഹ്‌ ആഹ് അതാണ് അത് ഞാൻ പറഞ്ഞു വര കാരണം എന്താ വെച്ചാല് മന്തിന്ന് പറഞ്ഞാല് മന്തി ഇനിപ്പോ ഏത് ഇപ്പം മന്തി വന്നപ്പളും എന്തുണ്ടാവും മന്തി അതിനോപ്പം ബിരിയാണി. അങ്ങനെണ് ഇപ്പത്തെ കല്യാണത്തിന്റെ ഏഹ് രീതിയെളൊക്കെ ഏഹ്, ഇങ്ങളവുടെ അങ്ങനെ തന്നെയല്ലേ ആഹ്‌ അതെ ഒപ്പം ബിരിയാണിണ്ടാവൂലേ
ആഹ്
ഏഹ്‌
ബിരിയാണി പറഞ്ഞാല് സാധാരണ എല്ലോട്ത്തും ദമ്മിട്ടല്ലെ വെക്കല്. ഉം പക്ഷേ ഈ ഭാഗത്ത്ക്ക്ന്ന് പർഞ്ഞ് കഴിഞ്ഞ കണ്ടിരുന്നത്ച്ചാൽ ഈ പൊരിച്ചിട്ട് ചിക്കൻ പൊരിച്ചിട്ട് അങ്ങനെ വെക്കുന്ന ബിരിയാണി ഒരുപാട്.
ആഹ്‌ ആഹ്‌ ആഹ്‌ ഞമ്മൾ പാലക്കാട് നമ്മളെ ഒരു സു ആഹ് ആഹ്, അത് അങ്ങനെണ്ട്. കാരണം എന്താച്ചാല് നമ്മളെ ഈ മറ്റെ പാലക്കാട് ആ ഭാഗത്ത് നിന്ന് നമ്മളെ ഒരു സുഹൃ ത്തിന്റെ വീട് പാലക്കാട്ണ്ട്. അപ്പ ആ ഭാഗത്ത് പോയപ്പോല്, ഓലവിടെ അങ്ങനൊരു ബിരിയാണിയാ പ പാലക്കാട് വേറൊര് ഐറ്റണ്ട്. എന്താച്ചാല് അത് ച്ചിട്ട് തിന്ന, കായ്ച്ചത് ന്ന് പറയോല്. ഏഹ് അല്ലേ ആഹ്, ആഹ്
ഹ്മ്മ് ഓഹ്, കഴിച്ച്ണ് കഴിച്ചിണ്.
ആഴച്ചാറും കുട്ടിട്ടന്നെ കഴിച്ചേ
ആഹ്, അതന്നാണ്. അത് വേറൊരസാണ് നമുക്ക്, ആഹ് അതെതെതെ
ആഹ്
നമ്മളെ ഇബടത്തെ ബിരിയാണി വെച്ചോക്കുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ടാണ് തോന്നിയത്. പ
ക്ഷെ നമ്മ
മ്
ഈ ബീതിയായി പോലെ അയിന്റൊപ്പം ഈ കോഴി പൊരിച്ചത് നല്ല രസത്തില് അതന്നെ എങ്ങനെ, നമ്മള് ആദ്യം വിചാരിച്ചും വെറും ഓല് നമ്മളെ ഒര് ബിരിയാണി കൊ
ആഹ്
എ അതേപോലെ സംശയംണ്ടായിന്നു വല് ത് മുന്നിൽ വെച്ച ഏ പിന്നെ എന്തെയ്തു. പിന്നെണ് ഞങ്ങിന്ന് ഒരാള് ങ്ങനെ മെല്ലെ വെര്ലൊക്കെ മാറ്റിട്ട്. ബിര്യേന്റെ ഒരു ഭാഗം മാറ്റ്യപ്പണ്ട് അയ്ന്റുള്ളി ലീ പൊര്ച്ച കോയി ങ്ങനെ ഓല് വെച്ചക്കണ്. ഏഹ്.
പ്പ മ്മള് പൊർത്ത് നോക്കാണെങ്കിൽ രുപാട് ഒരുപാട് കടകൾ കാണല്ലേ എന്തെ എമ്പത് രൂപക്ക് ബിരിയാണി നൽക്ണണ്ട്.
ആഹ് അത് ആഹ് ആ ഒര് ബിസിനസിന്റെ ഒരു ടാക്ടിക്സ് ആണല്ലോ അത്. കാരണന്തെയ്ച്ചാല് മലയാള്യൾക്ക് അത്രി ഇഷ്ടാണ് ഞമ്മള ഈ ബിരിയാണിന്ന് പർ- ന്നാല് ഏഹ് അപ്പോ ബിരി ബിര്യണി ആഹ്. ബിര്യണിന്ന് പർഞ്ഞ അപ്പ പിന്നെ ഓലെന്തെയ്യും. ഏ ല്ല ഇഷ്ടപ്പെട്ട വിഭവംമാവുമ്പൊ കൂടുതൽ ആൾക്കാർ നമക്ക് കടക്കാർക്കൊക്കെണ് ഏ ഇതവണ ന്നു. ഏന് ങ്ങളെന്താ ജോ ങ്ങള് ജോലി എന്താണ് ഐ മീൻ. ആഹ് പഠിക്കണ് അപ്പൊ നിങ്ങക്ക് പിന്നെ പറഞ്ഞാ മൻസ്സിലാവൂല നമ്മള് ജോലി ഇല്ലാത്- കാര്യൊക്കെ എന്താണ്?
ന്ന.
ഏ നമ്മളിപ്പോ ഈ ഒരു ഉച്ചക്ക് ഞമ്മളിപ്പോ. ഒര് നാലഞ്ചീസം ഞമ്മള് ഞമ്മള് ബെറുംചോറ് തിന്ന്ട്ട് നമ്മുക്കിപ്പോ ഒര് ബിരിയാണി തിന്നണംന്ന്ണ്ടെങ്കി അതൊരു എമ്പത്റുപ്യക്ക് കിട്ടാന്ന് പറഞ്ഞാലത് എത്ര വെല്യ കാര്യം തന്നെയല്ലേ.
അതെ അതെ അതെ അതെ തീർച്ചയായും അതെ ആഹ് അത്തരത്തിലുള്ള കടക്കാര് ആഗ്രഹിക്ക്ന്നത് ഒത്താെരത്തിലുള്ള ആൾക്കാരേനീ നമ്മൾ ഇത്തരത്തില്ള്ള ആൾക്കാര് ഒരു അഫോർഡബിളായ റേറ്റ് വെലക്ക് ഫുഡുകള്. ല രീതിയിലുള്ള ബിരിയാണ്യൾ കൊട്ക്കാനുള്ളതാണ് ഓല് ആഗ്രഹിക്കുന്നത്.
ആഹ് ആഹ് അതാണ്. മറ്റേ അത്രം നല്ല രീതില് നമ്മള് കൊടുക്കണെന്നുണ്ടെങ്കി ഏഹ്. എ ഓല് കൊട്ക്കാണ്ന്ന്ണ്ടെങ്കി ആൾക്കാര് വാങ്ങുന്നില് ഒലരു വിശ്വാസണ് അങ്ങനെ തന്നെ ട്ടും നട്ക്കല് കാരണ ന്തായ്ച്ചാല് എല്ലാരും ബിര്യണി വാങ്ങ നല്ല തെരക്കാണല്ലോ ല്ലെ?
ആഹ് ആഹ് അതെ അതെ അതെ.
ഉം.
പള ഈ പ് പ്രത്യേകിച്ച് ഈ ഒരു ഇവട്ത്തെ ആഘോഷ രാവുകൾലൊക്ക. ഇബട്ത്തെ പ്പേ നമ്മളെ ഇത്ണ്ടാവൂലേ കാച്ചറിങ് ടീംസാെക്കെ ഒര്പാട് ബക്കറ്റ് ബിര്യാണിന്ന്ള്ളൊര് ത്ങ്ങനെ സംഭവം കൊണ്ടാര്ട്ട്ല്ലേ
ആഹ് ആഹ്
അത് ഇത്രമാരം അയ്യായിരം, ആറായിരം ബക്കറ്റൊക്കെ ഒരു ദിവസം കൊണ്ട് വിറ്റ് ചെയ്യാ ർഞ്ഞ അത് നമുക്ക് മനസ്സ്ലാ വെച്ചാ കേരളത്തില് അത്രത്തോളം ബിരിയാണിക്കത് ബിയാണി ക്ക്ള് ഇണ്ട് ഇണ്ട് ഒരു ഫാൻസ് ണ്ട്ള്ളതാണ് മനസിലാവുലെ.
ആഹ് പിന്നെന്താച്ചാലേ നമ്മള് ബിരിയാണി പറഞ്ഞാല് ഇപ്പോ ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ കേട്ട്ട്ടുണ്ടോ? നമ്മളെ ഏഹ് ഇവടെ ആഹ് ക്യാൻസർ രോഗികളെ ചികിത്സക്ക് വാണ്ടിട്ട് അതേപോലെ മറ്റുള്ള രോഗികളെ ചികിത്സ ഇതൊക്കേ വണ്ടിയിട്ടോ ഇല്ലങ്കി വല്ലെ കോളേജിന്റെ നടത്തിപ്പിന് വണ്ടിട്ടോ ആഹ് കോളേജിന്റെ നടത്തിപ്പിനൊക്കെ വാണ്ടീട്ട്. ഈ ഒരു ബിരിയാണിയുടെ ചാലഞ്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ
ഓഹ് നമ്മളിവിടെ നടന്നിട്ടിണ്ടായിരുന്നു.
ഉം
ഒരു കണ്ടെയ്നർല് വീഡിയോ ആക്കിയിട്ട്
ആഹ് എല്ലായിടത്തും പോ ആഹ്. എല്ലാട്ത്തും കൊടുക്കലേ
ആഹ്
ആഹ് ആഹ് ആഹ് അത് നല്ലൊരു ഇതാണ്. കാരണം എന്താ വെച്ചാല് ആഹ് അതും ഇതന്നെയാണ് ഞമ്മള് അതൊ എന്താ ഇപ്പോ മന്തിലി ചാലഞ്ച് ഒക്കെ കൊറവാണ്. ബിരിയാണിൻ്റ ചാലഞ്ച് അപ്പ എന്താ വെച്ചാല്
എല്ലാ പ്രായക്കാരെയും പരിഗണിച്ചിട്ടാണ് ഇവല് ഈ ബിരിയാണി ചാലഞ്ച് ഒക്കെ വെക്കണ്ടത് പ്പ എന്താണ് ആഹ് പിന്നെ. ബിരിയാണി വെച്ചാലും എന്ത് ചെയ്യും നമ്മളെ എല്ലാരും തിന്നും ഇള്ളേ ഒരു രീതിലാ. ഇപ്പ മന്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ പ്രായള്ളോ മന്തി തിന്നൂല ഏ ഇനിയിപ്പ അതിന്റെ അടി പിന്നെ നെയ്യ്ച്ചോറാണെന്നുണ്ടെങ്കിൽ ഹേ ബി കുട്ട്യള് തിന്നൂല. ആഹ് അപ്പൊ അയിന് ഉദ ആഹ് എല്ലാരും പരിഗണിച്ചിട്ടാണ് ഓല് ഇത് വെക്ക്
അതന്നെ എല്ലാരും ആകർഷിക്കാൻ വേണ്ടിള്ള സാനാണ് ഈ ബിരിയാണി ഇള്ളത്. കേ പ്രത്യേകിച്ച് കേരങ്ങൾ കേരളക്കാരെ സംഭവിച്ചു. സംഭവിച്ചിടത്തോളം ഈ ബിരിയാണി ഇള്ളത് ഒരു സേ ഒരു അഹങ്കാരമായിട്ട് തന്നെ അവര് കൊണ്ടേ ഒരു സംഭവം ആണ്. ല്ലേ ഉം
അതങ്ങൻതന്നാ അത് എന്താച്ചാ ആഹ് ഞാ ബിരിയാണിൻ്റെ മുന്നിലാണ് പ്പ അന്നോട് ഇങ്ങനെ സംസാരിക്കണത്. പിന്നെ മഹത്യാഹി എന്തായാലും ഞാൻ പറഞ്ഞു വിളിക്ക
ഉം ശരി ന്നാ പിന്ന കാണന്ന.
അത്ര വലിയ നമുക്ക് ക
ആഹ്
പിന്നെ വിളിക്കാ ആഹ് അയിക്കോട്ടെ ഞാ ഇതൊന്ന് തിന്ന് തീർക്കട്ടെ ഉം ശെരി.
ഓക്കെ ക്കെ ക്കെ
ഓക്കെ